ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട്
എന്തൊക്കെയ വിശേഷം
വിശേഷം
ഇവിടെ സുഖം തന്നെയണോ
നല്ല വിശേഷം
ആ ശമ അക്ക
ആഹ് ഹലോ ആഹ് ത്രിയെന്താ ഫുഡെന്താ
രാത്രി ഇപ്പ ഇന്ന് ഉച്ചക്കത്ത തന്നെ ണ്ട് അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല ഉ
ആഹ് ചോ ചോറൈക്കാരം ല്ലേ
ആഹ് കേൾക്കുന്നില്ലേ
അ കൊറെ കഴിഞ്ഞേ റ്റേഷാ
ആഹ് അതാ തോന്ന്ണ്ട് ണ്ടില്ലേ അയ്യാണ്ടാ തോന്നണ്ട്
നണ്ട അവിടെ
ഇവിടെല്ല
ആ
ഇവിടെ ഓക്കെ ആണ് ഫുള്ള്ണ്ട് ഫുഡൊക്കെ ആയോ
ആഹ
എന്തായിരുന്നു സ്പെഷ്യല്
ഇന്നെന്താ
ഉ
ഇന്ന്
അപ്പൊ നിങ്ങും വാർത്തം വണണം
സറി
ആഹ കൂട്ടണോ
ഹ ആ അതല്ലെ നിക്കെ എന്തായിരുന്നു
ഇവിടെന്ന് അല അലമീനും വെള്ളരിക്കക്കാര് ആഹ പി നല്ല അലായിരുന്നു
പിന്നലോ അ
ഇവിടെ നല്ല എലരുന്നു പിന്നെ കോവക്ക ഉപ്പേരിയും കഴിച്ചു
നല്ല ഫ്രഷ്ല്ല ഇതൊ
എങ്ങനെയ
കടയിൽന്ന് വാങ്ങണതോ വീട്ടിൽ ഉള്ളതാണോ
കടയിന്ന് വാങ്ങുന്ന
എങ്ങനെ കോവക്ക വെക്കല് മഞ്ഞപ്പൊടി
ആഹ മഞ്ഞപ്പൊടല്ലേ നമ്മൾ ആദ്യം കോവക്ക വട്ടത്തിൽ നുറുക്കിയിട്ട് വേവിക്കും പച്ചമുളക്ക്ക ഇട്ട് ആ അതെ കുറഞ്ഞ വെള്ളത്തില് ഇത അതിലേക്ക് ഇല്ല പിന്നെ അ രീതിക്കെ നമ്മള് ഒരു അരപ്പ് തയ്യാറാക്കും
തേങ്ങ
തേങ്ങ വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചി കൊറെശെക്ക ഇട്ട് അതെ ജീരകം കൂട്ടൂല അവിയൽക്ക് നമ്മള് ജീരകം കൂട്ടൂലേ വകം കൂട്ടാതെ
ഇതിൽ ജീരകം കൂട്ടൂലേ
ഇല്ല ഇഞ്ചി വെളുത്തുള്ളി അച്ചമുളകും തേങ്ങ പിന്നെ തേങ്ങയിലോട്ട് മിക്സിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും
ആഹ എന്നിട്ട് പിന്നെ വറവി ഇടുവാ
കടുുകിടും
ഉം
അവിടെ എങ്ങനെയൊക്കല്
ഇവിടെ കോഹമൊക്കെ അങ്ങനെ വാങ്ങലില്ലയ
ന്നെ ഏ പിന്നെ ഫ്രൈ ചെയ്താലും നല്ല ഡേ
പൊരിച്ചാലല്ലേ ഉം അവ വട്ടത്തില അരിയല്ലേ
അല്ല നീളത്തില് നമ്മള് ഫിഷ ഒക്കെ പൊരിക്കൂലേ
ആഹ അങ്ങനെ വൈതനങ്ങ പൊരിക്കൂ
ആ ആ അതെ പക്ഷെ വൈതേനെങ്കിലിൽ നല്ലോണം എണ്ണ കുടിക്കും
എണ്ണ പിടിക്കൂലേ പക്ഷെ വൈതനങ്ങ ഉപ് ആ ഉപ്പേരിയക്കെ വെച്ചാലും രസാണ്
ആ ഉപ്പേരി വെക്കുമ്പ നമ്മളതിലേക്ക് തൈര് ഒഴിക്കും
ആ തൈര് ഒഴിച്ചിട്ട് ഇണ്ട് വെക്കണ്ട് ഞാനിന്നാള് ഇണ്ടാക്കീന്
ആഹ് അയ്യ ഇവിടെല്ലാർക്കുഷ് ട്ട തൈര് ഒഴിച്ചിട്ടള്ള ഉപ്പേരി
ഇവിടയ്നാർക്കും പച്ചക്ക റിയൊന്നും വല്ലാതെ ഇഷ്ട്ടില്ല വെണ്ടക്ക ഉരുളക്കെയ്ങ് പയറ് അങ്ങനെ ത്തൊക്കെ പറ്റുവൊള്ളു
പിന്നെ
ഞാൻ കൂട്ടും പിന്നെ ഇവര്ക്ക് പറ്റാത്തോണ്ട് പിന്നെ അങ്ങനെണ്ടു വെക്കൂല
നമ്മള് ഒരാൾക്ക് പറ്റിട്ടില്ലെങ്കിൽ പിന്നെ നമ്മള സാധനേ ആ വഴിക്ക് കൊണ്ടരൂല അതെ
ക്യാരറ്റ് അങ്ങനെക്കെ വെക്കും ക്യാരറ്റ് ക്യാബേജ്
ക്യാബേജും ഇതുപോലെ തേങ്ങാര ചിട്ടല്ലേ വെക്ക ഉം നമ്മളും അങ്ങനെ തന്നെ വെക്കല് തേങ്ങാരച്ചിട്ട്
ആ
പിന്നെ ഇനി രാത്രി എന്താ ഫുഡ്
രാത്രി ചോറെണ്ട് ഉച്ചക്കത്തെ ചോറ്ന്നെണ്ട്
ആ
ഉം
ഇപ്പ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ്
ആ രണ്ടു നേരൊക്കെ ഇപ്പാരാ എണ്ടാക്കണെ അല്ലേ തന്നെ എല്ലാർക്കും മടിയാണ് ഇപ്പൊ ഉം ഇപ്പൊ ഫോണമ്മെ ഇരിക്കേണ്ടല്ല സമയം മുഴുവനും
അതിനും വേണ്ടെ ടൈം അല്ലാതിപ്പ ഒഴിവിണ്ടായിട്ടിപ്പ ഇതേമ്മെ ഇരിക്കോ
അതന്നെ പണ്ട് അതൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെ ഇരിക്ക അടുപ്പ്മ്മെ അടുപ്പിന്റടുത്ത് ഇം ഇനിള്ള കാലൊക്കെ ഇഞ് വരുന്ന കാലൊക്കെ ഇതിനകാട്ടി ഒക്കെ റോബോട്ട് പോയ്ക്കാരം
യെസ്
ഉം നമ്മള് മനുഷ്യന്മാരല്ല ഈ കാര്യം പ്രവർ ത്തിക്ക ഉം
ഒക്കെ ഓരോ സാങ്കേതിക വിദ്യകളും വള
ആ അതന്നെ
കാലം മക്കളും അങ്ങനെ തന്നെയാണല്ലോ
ഇപ്പ ഒരു പിറന്ന വീണ കുഞ്ഞുങ്ങള് വരെ കാണണത് ഇതല്ലേ ഫോണ് ഞമ്മളൊക്കെ ജനിച്ചീനന്ന് ഫോണു ഇല്ല്യ ടി വി ഇല്ല്യ
ആഹ് ഇൻ്റെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ലാൻഡ് ഫോണായിരുന്നു
ആഹ് അന്ന് ഞാനും സ്കൂൾ പോയിന്നന്നൊക്കെ ലാൻഡ് ഫോൺ ആരുന്നു
ആഹ് എന്നിട്ട് നമ്മളെ വീട്ട്ക്ക് എല്ലാരും വിളിക്കാൻ വരും ആഹ് എന്നിട്ട് നമുക്ക് അറിയില്ലല്ലോ എന്തിനാ വരുന്നൊന്നും ഇവര്ങ്ങനെ ഗൾഫ്ന്ന് വിളിക്ക
ഇവിടൊക്കെ ഇങ്ങന
വരും
ഇങ്ങനെ ഇള്ളോടത്തക്കാണ് ഫോണ് വരല് ന്നന്നൊക്കെ കത്തൊക്കെ അയക്കും വിശന്നോ ക്കെ
കത്ത
ഉം
പിന്നെ ഇല്ല ആഴചയിലൊ പക്ഷെ ഓരോരുത്തരും ക്കോരോ ദിവസേക്കർ കുറെ അയൽവാസിയാള് ഉണ്ടാവുമ്പളേ ക്ക് എല്ലാർക്കും വിളിക്ക അപ്പൊ ന്നാ റേഞ്ചും ഉണ്ടാവുംല്ല
ആഹ് പക്ഷെ പിന്നെ നല്ല പൈസയായിക്കരാ ഗൾഫ്ന്ന് വിളിക്കാനേ
ആഹ് ആദ്യ പോലെ ഒന്ന് വിളിക്കും എന്നിട്ട് ഇങ്ങനെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് കൊടുക്കേ കാരം
ആഹ്
ക്കെരുന്നു
ആഹ് ആഹ് ആ അങ്ങനെ തന്നെ വേറെ എവിടക്കോ വിളിച്ചിട്ടോ അവിടുന്ന് ഇങ്ങനെ ഫോണു കൊടുക്ക അങ്ങനെ എന്തൊക്കെയാണ് അന്ന് മ്മ്
സാങ്കേതിക്ക്
മ്മ് ഇപ്പ ഒന്നും പ്രശ്നല്ല ഇപ്പൊ കയ്യം മ്മ വാട്സപ്പ്
ഒരു അതെ ഒരു വീട്ടിൽ എത്ര ഫോണാ
ആഹ് ഓരോരുത്തരെ കയ്യിയില്
അതെ
കുട്ടികളെ അടുത്തൊക്കെ
ഫോണല്ലേ
മ്മ്
പിന്നെ അതൊക്കെ
വേറെ എന്തൊക്കെയാ പിന്നെ കുട്ടികളൊക്കെ എന്താ ചെയ്യണ്
ഒക്കെ പഠിക്കുന്നുണ്ട് നാളെ ക്ലാസ്സ് ഉള്ളതല്ലേ
അവര് ഞാൻ പഠിപ്പിക്കാണ്ടി ചെന്നാ പഠിക്കുള്ളൂ
അല്ലെങ്കിൽ പോരില്ല
ഇപ്പ അവിടെ ടി വി കാണണിണ്ട്
ആഹ് പിന്നെ മക്കക്ക് കളിയായില്ലേ
ഉം
എന്നന്നൊക്കെ എപ്പ എണീറ്റിട്ടുണ്ട് കളിക്കാൻ പഠിക്കാൻ പറയയാണെങ്കിൽ അവര് എണീക്കേയില്ല
കളി കാണോ വേൾട് കപ്പ്
ആക്ക ഓല ടീമിന്റെ കളിയാണെന്നുണ്ടെങ്കി കാണും അല്ലേക്കി കാണോന്നില്ല ആഹ് പിന്നെ അപ്പോല്ക്ക് എന്തെലും കഴിക്കണ്ടി വരും ആ അതെ പിന്നെ കഴിക്കേണ്ടി വരും അപ്പോ പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണം അല്ലങ്കി എന്തെങ്കിലും കൊടുന്ന് വെക്കണം ഇള അധികം അങ്ങനെ ബേക്കറി ഐറ്റംസ് കൊടുന്ന് വെക്കല് ഇല്ല!
ഉം! ഇവിടെ കൊണ്ടെന്നാ രണ്ടീസം കൊണ്ട് തീരും!
ഇപ്പ മഴയാര്ന്നല്ലോ ഇന്ന്!
പിന്നെ ഈക്ക് ഈ മദ്രസിൽ പോവുമ്പോളൊക്കെ അങ്ങനെ വേണം ബേക്കറി! അറിയാതെ പോവൂല. ഉം!
ഇവിടെ പിന്നെ മദ്രസയും സ്‌കൂളും ഒരുമിച്ചാ!
ആഹ്! അതൊണ്ട് കുഴപ്പല്ല. അപ്പൊ പിന്നെ ചായ കുടിച്ചോണ്ട് പോയാ മതി.
തപ്പോ!
ഉം!
പിന്നെ ഓര് പോവും!
ഉം!
ചായയും ചോറൊക്കെ ആവും! ഞാൻ സ്കൂളില്ലാത്ത ദിവസാണ് എന്റെ പണി കഴ്യൻ നേരം വരുക!
ആഹ്! ഇൻ്റെപടി അങ്ങനെ തന്നെ. സ്കൂളില്ലാത്ത ദിവസൊരു മടിയാണ്. അപ്പൊ പിന്നെ പുറത്തുള്ള പുറത്തുള്ള പണികളൊക്കെ കണ്ടെടുക്കും!
പിന്നെ കുളിക്കാനും നേരം വൈകും. എല്ലാത്തിനും നേരം വൈകുംണ്ടാ!
കേറലോ എറങ്ങലും!
അതെ! എല്ലാം വേണ്ടേ!
ഓര് ഒച്ചപാടും ബഹളോം!
ഉം! ഞാൻ നന്നാക്കിയെടത്തു തന്നെ നന്ന!
ആഹ്! അതന്നെ ഞാനിന്ന് ക്ലീനൊന്നും ചെയ്തിട്ടില്ല. ഇവരുണ്ടകുമ്പോ! പിന്നെയത് ശരിയാവൂല!
ആഹ്! ഒരിടുത്ത് തന്നെ എടുപ്പിച്ചു!
ഉം!
മൂക്കു കൊണ്ട് ക്ഷാന്ന് എഴുതിപ്പി! അന്നേ കരഞ്ഞി!
ഉം! നേരത്തെ എണീക്കുവോ? സ്കൂളുള്ളദിവസം?
ഓ! നേരത്തെണീക്കും!
എത്ര മണിക്ക് എണിക്കും?
എട്ട് മണി അല്ല ഏഴ് മണി! ഞാനോ? ഞാനീ അഞ്ചണി അഞ്ചര!
ഉം അടുക്കളയിലേക്കെപ്പളാ ഇറങ്ങല്?
ആ! അടുക്കളേക്ക് എത്തിനടൈം!
അഞ്ചര! ആ! അപ്പ അപ്പൊ നേരത്തെ പണി ചെയ്യല്ലോ?
ആഹ്! ഉം എട്ടരയാവുമ്പോത്തന്നെ ഓര് പോവും. ആ! അവര്ക്ക് ചോറൊക്കെ കൊണ്ടു പോണം.
ഉം! പിന്നെ വൈകുന്നേരം വരെ ഒന്ന്റെസ്റ്റ് എടുക്കാം.
റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. വയസ്സായ ഉമ്മയും ഉപ്പയുമാ. അപ്പൊ പിന്നെ റെസ്റ്റിന് വല്ലാതെ ടൈം അവിടെ ഇണ്ടാവൂല.
വയസ്സായ അമ്മി ഇപ്പണ്ടാ?
ആഹ് നോക്കിയടാ പിന്നെ വിളിക്കാം!
ആ എന്നാ ശരി!